ആടി കേക്ക്ണ്ട് പറ
എന്താടി പെട്ടന്നൊരുവിളി
ഏഹ് ഒന്നുല്ല വെറുതെ വിളിച്ചതാ
എന്റെ പുതിയ ബിസിനസ്സ് ഒക്കെ എങ്ങനെ പോണ് അനെ വിളിക്കാ
ബിസിനസും കൊഴപ്പൊന്നുല്ല അങ്ങനെ പോവണ്ട് നീ എന്താ തുൊടങ്ങണംന്ന് പറയ്ണ്ടായിനു അതെന്തായി
ഞാനരു കഫെ തുടങ്ങണന്നുണ്ട്
എന്ത് കേട്ടില കഫെ ആ എന്നിട്ട് എന്തായി
അപ്പൊ ഇ കാണ ദിവസപ്പക്ക കൊറിക്കന്ന് പറഞ്ഞ ഇക്ക സപ്പോർട്ട് ചെയ്യാൻ
അതെല്ലേ നിങ്ങളടെ ആ ഏരിയ തന്നെയാണോ
ഞങ്ങള് തൊട്ടടുത്തല്ല അവിടന്ന് ഒരു കൊറച്ച് നമുക്ക് പോവാൻ പറ്റണ ഇതില് എന്താ ചെയ്യല്ലേ ഇക്കട ഉപ്പ വീട്ടിലിരിക്കെ ഇന്റുപ്പ വീട്ടിലുണ്ട് അപ്പോ എന്റെ വീടിന്റെവിടന്ന് വരാൻ എന്റെ വീടിന്റെറ അവിടന്ന് ഇക്കാൻറ വീടീ അവിട്ന്ന് വരാം മറ്റേ അതിന്റെറെ ഒരു നടുവിലാണ് സ്ഥലത്ത്
ഓക്കെ
അല്ല സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട് പ്ലാന് റെഡി ആക്കി വെച്ചിട്ടുണ്ട്.
ആ
ഒരു ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്ന അതായത് അവര് കൊടു വിക്കേവണ്ടി വെച്ചക്കെന്ന ഷോപ്പുണ്ട് അപ്പൊ ആ ഷോപ്പിന്ന് നമ്മൾ വാങ്ങിച്ചിട്ട് അത് ആ അത് വാങ്ങിച്ചിട്ട് അതൊന്ന് കൊറച്ച് അത് നമ്മൾ സ്വന്തമായിട്ട് എടുക്കും വണ്ടി എടുക്കണ്ടാ
ആ ആ സ്വന്തായിട്ട്
നമുക്ക് കിട്ടണ പൈസേന്ന് ഏ ഒരു ഇത് പോവൂല്ലേ അപ്പൊ
ഉ
ഇപ്പ ഇപ്പൊ നമ്മള് ഫിനാൻഷ്യലി നമ്മള് നല്ലെ സ്റ്റേബിൾ ആണ് രണ്ടാളും ഇക്കാക്കും പണിയിണ്ട് ഇനിക്കുംപണിയിണ്ട്
അല്ല
ഇന്ത് പിന്നെന്റെ ഇതിന്റെ ശരിക്കും ആവശ്യൊന്നല്ല പക്ഷെ ഇന്റെൊരാഗ്രഹം അ ഞാൻ നന്നായി ഫുഡ് ഒക്കെ ഉണ്ടാക്കൊല്ലോ ഉ എനിക്ക് അവിടെ പോയി ഫുഡ് ഉണ്ടാക്കാനൊന്നും പറ്റൊന്നുല്ല വർക്കിന് പോണ്ടേ അപ്പൊ ഞാൻ വിചാരിക്കണ ഇപ്പ എന്താച്ചഴിഞ്ഞാല് എന്റെ ഉപ്പാക്കും ഇക്കാട് ഉപ്പാക്കും വരാബാറ്റെയ് ഒരു ഷോപ്പ് തുടങ്ങിട്ട് ഷോപ്പ് നമ്മളെ പേരിലെടുക്കും എന്നിട്ട് ഇക്കാടെ ഉപ്പാനെയും ഇന്റെ ഉപ്പാന അവിടെ കൊണ്ടോയിരിത്താൻ
അതെ
ആ ചെറിയ കഫയല്ല അത്യാവശ്യം വലിയരു കഫയരുന്നു കഫ ഉ അതായത് രണ്ടും കൂടി മിക്സ് എടുത്താ ഹോട്ടല ആയിട്ടാണെങ്കിൽ ഹോട്ടലായിട്ടതാക്കാ അവിടെ തന്നെ ആ ഒരു വല്യൊരു കോമ്പൗണ്ടിൽ തന്നെ ചെറിയ കഫെ പോലെത്തെ നമ്മടെ സെറ്റപ്പ് ആസ്തെറ്റികയായിട്ടുള്ള കുറച്ച് സധങ്ങളൊക്കെ വച്ചിട്ട് അങ്ങനത്തെ സെറ്റപ്പും ഉണ്ട് അതേപോലെ തന്നെ ഏ ഹോട്ടലായിട്ട് നമ്മൾ സാധാ നോർമലി ആപൊറോട്ട പത്തിരി ചപ്പാത്തി എല്ലാം നൈറ്റൊരു ഉം നമ്മൾ വിചാരിച്ച ട്വന്റി ഫോർ അവേഴസ്
ട്വന്റി ഫോർ അവർ ഓ
ഉ അപ്പ അപ്പൊ നൈറ്റ് ഇങ്ങനെ നമ്മള് വൈ പഠിച്ച നമക്കുന്ന ഫാമിലീസ് ഒക്കെ ഉണ്ടാവില്ലേ ഒറ്റ മൈന്റ്റിൽ ചായക്കുടിക്കാൻ പോണ അവർക്ക് എല്ലാ ഫുഡും ട്രൈ ചെയ്യ അവർക്ക ഇപ്പ കക്കയായിട്ട് നമ്മള മൊയ്റ്റോ അതുപോലെ വെജ് സംവിജ്ജ് അതൊക്കെ നമ്മള് മെയിനായിട്ട് ഇപ്പ ഇന്റർഡുസ് ചെയ്യണ്ട് പാസ്ത പലതരത്തിലുള്ള പാസ്ത പാസ്ത ബർഗർ ലോഡർ ഫ്രൈസ് മോമോസ് അങ്ങനെ പിന്നെ നമ്മള് നോർത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻ ആയപ്പള് അതായത് നമ്മളെ കഫ എങ്ങനാച്ചാ ഓരോരോ കൗണ്ടർ പോലെ ഓരോ സെക്ഷൻ ആയിട്ടാ അപ്പൊ ഒരു വല്യൊരു ബിൽഡിങ് നമ്മൾ എടുത്തേക്കണത് അ നമ്മള് ചെറിയ പേരു സംഭവം വലിയ സെറ്റപ്പാ അപ്പൊ അവിടെ തന്നെ ഈ ചാട്ട് ഐറ്റംസ്ണ്ട് പാനിപൂരി അതൊക്കെ നമ്മൾ നല്ല ഹൈജിനോടികൂടി ഇവിടുത്തെ നമ്മള് പ്രത്യേക ഉണ്ടാക്കിയെടുക്കണതാ പാനിപൂരി പാവ്ഭാജി പിന്നെ വടാപ്പാവ് അങ്ങനെ നോർത്ത് ഇന്ത്യൻ സൈക്ലബ്
ഒക്കെ ശരിയാക്കി തുടങ്ങിയോ കഫെന്റ പണിയൊക്കെ തുടങ്ങിയോ
കഫെന്റെ പണി ഏകദേശം കയ്യാനായി
ആ
ഏകദേശം ഏകദേശം കഴ്യാനായി ഒരു കഫെടെ പണി നമ്മള് ഷെഫിനൊക്കെ നമ്മള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോ കൊറച്ചൊര് ഇന്റീരിയർ വർക്കും കൂടി ഉണ്ട് അതുംകൂടി കഴിഞ്ഞാല് എപ്പ അടുത്തന്നെ സ്റ്റാർട്ടാവും
ഉം
അപ്പൊ എങ്ങനാച്ച് കഴിഞ്ഞാല് ഏ ഈ ഓരോ ഞാൻ പറയല്ലേ പാനിപ്പൂരി അതിന് ഓർലൈ ഐറ്റംസും പിന്നെ കഫേ അതായിട്ട് സെറ്റപ്പായി. ഇപ്പ പിന്നെ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ട ഈ രാസ്മലായി ആ രാസ് അതന്നെ നോർത്ത് ഇന്ത്യന ആ ഒരു സെക്ഷന് പുള്ളി നോർത്ത് ഇന്ത്യൻ ഫുഡ് ആയിരിക്കും രാസ്മലായി അറിയില്ലേ ഒരു നമ്മള മലായി പാലിന്റെ ആ ഒരു മലായിള്ള ആ ഒരു പാലിന്റെ പാലമ്മള് പിരിച്ചെടുത്തിട്ട് അത് നമ്മളൊരു ഷേപ്പ് ആ ഒരു കൊറച്ചൊ ഓവ ഓവൻ ഷേപ്പ് ആക്കിട്ട് അതിന് നമ്മള് തിക്കായിട്ടുള്ള പാലില് ഉ പാലും ക്രീമിലും നമ്മള് ഇതില്ലേ കുങ്ങ്മ പൂവൊക്കെ ഇട്ടട്ട് ഉണ്ടാക്ക നല്ല എക്സ്പെൻസീവ് ആയിട്ട സാധനണ് നല്ല ടേസ്റ്റി
നിനക്ക് പിന്നെ ഈ ഫുഡും ഇതൊക്കെ ഭയങ്കര ഇതാള്ള ആളാരോ ഫുഡന്ന്
അറിയില്ലേ ഇനിക്ക് ഫുഡ് കൊറെ എക്സ്പ്ലോർ പറയാനും ഞാന് കഴിക്കന്ന് വെച്ചാ ഓവറായിട്ട് ഞാൻ കഴിക്കില്ല
ഉ അന്നലും വെറുത എല്ലാം ട്രൈ ചെയ്യണം
എല്ലാം ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കരഷ്ടട്ട മുതലേനിക്ക് ഫുഡ് ഇണ്ടാക്കാനും അതുപോലെ നമ്മൾ ഇണ്ടാക്കിട്ട് നമ്മൾ അവർക്ക് കൊടു ക്കുമ്പ അവരുടെ മൈ അവരുടെ മുഖത്തുള്ള ഒരു സന്തഷണ്ടാവും
ആ ആ
അതാസ്വദിച്ച് കഴിക്കുമ്പോ
അത് ശരി
ജയിക്കുമ്പോന്ന എന്റെ പാഷനുണ്ടായിരുന്നു ഷെഫാവാനായിരുന്നു. ഏ പക്ഷേ നോക്കിട്ട് കാര്യല്ലോ പാഷനും പ്രൊഫഷനും ഒരുപോലമ്മള് കൊണ്ടടക്കണ്ടേ പറഞ്ഞ വീട്ടാര് സമ്മേക്കില്ലല്ലോ ഇതിപ്പോ നമ്മള് ഷെഫ് ആവണെങ്കി തന്നെ നമ്മള അത് പഠിക്കണംന്ന് നിർബന്ധൊന്നുല്ല നമുക്ക് അതിനെ കുറിച്ചെക്കയി നോർമലി ഒരാള് ഇത് ഒരാള് ഒരാൾക്ക് അത്യാവശ്യം കുഴപ്പില്ലാത്തൊരു ഫുഡ് ഉണ്ടാക്കാം അല്ലെങ്കിൽ ആൾക്കാരടെ മനസ്സും വരുന്ന ഒരുപോലെ നറക്കാൻ പറ്റിയരു ഫുഡ്ണ്ടാക്കാ ന്നിട്ട് നമ്മള് അവര് കൊടുക്കാ ഇപ്പോ എനിക്കിപ്പോ ഏ ഷെഫാണ് എല്ലെങ്കിലും എനിക്ക് എന്റെ വീട്ടിലിപ്പോ വർക്ക് കഴി വന്ന് എനിക്ക് വീട്ടില് പോയാലും വീട്ടിലുള്ളവർക്കും സംഭവം ഫുഡ് ഉണ്ടാക്കി കൊടു കഴഞ്ഞാൽ അപ്പോഴും അതൊരു അതുപോലെ തന്നെ ആ ഒരു സന്തോഷം തന്നെ അവർക്ക്ിഷ്ടപ്പെട്ട ഫുഡ് അതൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോ അ സന്തോഷം ഉം അത് നമ്മള് അതന്നെ അതന്നെ അതെന്നെ പറയുന്നു അവരത് ആസ്വദിച്ച കഴിക്കുമ്പോ നമ്മ നമ്മുടെ മനസ്സ് വയർ ക്കന്ന്റിയയും
അതെ വേ ഹാപ്പിനെസ്
അതെ അങ്ങന ആഹ
പിന്നെ പിന്നേരൊക്കെ എന്താ പറയുന്നു
പിള്ളേര്ക്കതാ ശനിയാഴ്ച ക്ലാസ്സല്ലല്ലോ കളിക്ക അവിട കളിക്കുമ്പ അണ്ടേ
ആഹ എന്റെ അത വീട്ടിൽ പോയി വീട്ട വീട്ട പോയേക്കാം
ആ രണ്ട് വീട്ടില
ഓ
എ ചെക്കനാ
ഏ ആളോ ആള് ആ അവിടെണ്ട്
ആ യിക്ക ഇപ്പ വരും ഇപ്പം ഫുഡ് കഴക്കാൻ വരും ഒരു മ
ആളെ സൈറ്റ് പോയി നോക്കി വന്നു മറ്റേ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നേക്ക
ഉ മൂത്താള് എത്രായിലാ മൂത്ത മോള് എത്രെലാ?
ഒന്ന് നാലില് നാലില് രണ്ടാ എൽ കെ ജി ല് മൂന്നാമത്തെ ഇല്ല
ഏ നിനക്ക് മൂന്നു മക്ക എട്ട എന്താടി രണ്ട് മക്കളൊള്ളൂ ആഹ്
ആഹ്
പെട്ടന്നാലൊ ഉം എനിക്കിപ്പോ രണ്ടാള്ണ്ട് ഒരാള് ഏ എന്താടി
ഏതാണ്
എനിക്ക് രണ്ടാള്ണ്ട് രണ്ടാള്ണ്ട് ഒരാള് ആയിട്ടൊള്ളോ കുറച്ചായിട്ട്ള്ളൂ ഉം
ആഹ് ഹെ
അച്ഛൻ തന്ന ഏ
ഏ
എന്താടി എന്താ പറഞ്ഞെ
സുഖല്ലെന്ന്
ഞാനിപ്പോ അതാ എത്ര ദിവസം നാന് ഷോപ്പിന്റെ പരിപാടികൾക്കൊക്കെ പ്പഇതാക്കി ഇപ്പോ ഇപ്പ പറഞ് റസ്റ്റ് വെണന്ന് പറഞ് ഇപ്പ റെസ്റ്റാ അതെ ഞാൻ വീട്ട്ലാ ഹലോ കേക്ക്ൺലെ
ആഹ് ഇപ്പ കേക്ക്‌ണ്ട്
ആ ഞാനേ ഇത്ര ദിവസം സോപ്പിന്റെ പരിപാടികളൊക്കായ്ട്ട് വല്ലാ അത് തന്നെ ജസ്റ്റ് മെയ്നായിട്ട് പോയിട്ട് അല്ലാത്തതാക്കാനൊന്നും സമ്മയ്ക്കൂല ഇപ്പൊ ഈ ഒരു മന്ത് റസ്റ്റ് വേണംന്ന് പറഞ്ഞ് ചെക്കെയ്ത്ട്ട് സ്കാൻ ചെയ്തപ്പഴെ അപ്പൊപ്പൊന്നാ വീട്ടിലങ്ങനെ ഇര്ക്കലന്നെ പണികളൊക്കെമ്മട്ക്കും
ആ പിന്നെ കൊഴപ്പെല്ല നന്നായി ശ്രദ്ധിച്ചാേ
ഉം
ഉം പിന്നെ മറ്റേ രണ്ടാളും പ്രശ്നല്ല്യാലോ
മറ്റവര് രണ്ട് പേരും മറ്റേ മൂത്താള്
ആ
മൂത്താള് പ് സ്കു ള് പോണ്ട് രാവിലെ അവളൊന്നൊര്
ആ മ
ഫുഡൊക്കെ മ്മണ്ടാക്കും പിന്നെ ചേ
ആ രണ്ടാമത്തെപ്പന്തോരായി
രണ്ടാമത്തേന്പ്പ മൂന്ന് വയസ്സ്
ആ അതിനിനിപ്പോ സ്കൂളിൽ വിടാലോ കൊർച്ചയ്ഞ്ഞാ
അത് മാത്രപ്പ വീട്ടിൽള്ളു അപ്പ അത് ആ അനിയമ്മാര്ണ്ട്‌ അനിയമ്മാര് നോ അയ്ന് അനിയമ്മാര് നോ അയ് ആ അത് അയ്നല്ല എനിക്കങ്ങനെ പണിയൊന്നുല്ല ഇന്റെട്ത്ക്ക് വരന്നെ രാത്രിട്ക്കാനാ
അതെ അതുകൊണ്ട് സുഖായില്ലേ അത് സുഖയലോ അപ്പൊ ങ്ങക്ക്ന്ന്
ട്ടാ ശെരി ആ ശെരി
സ്‌റ്റ്ട്ക്ക ണക്കം പറ്റൂല ആ ശെരി